ഹലോ
ആ എന്തൊക്കെയുണ്ട് വിശേഷം
ആഹ് സുഖമായിട്ടിരിക്കുന്നു മഴയുണ്ടോ
ഇല്ല മഴ ഇന്നല്ല രാത്രിണ്ടാ യിരുന്നു
ഊണൊക്കെ കഴിഞ്ഞോ
ആഹ് ഭക്ഷണം കഴി ച്ചു
ആഹ് ആഹ് എന്നാ പരിപാടിയായിരുന്നു
ഓഹ്
മക്കളൊക്കെ എന്തെ
ആഹ് ഒരാള് ഒറങ്ങിണ്
ആഹ് ഹാ ആഹ് സ്കൂളൊക്കെ തുറക്കാറായില്ലേ
ആഹ് സ്കൂള് തൊറക്കാറായി ഒന്നും ചെയ്തിട്ടില്ല
ആഹ് പുസ്തകൊന്നും കിട്ടിയില്ലേ
ആഹ് ടെസ്റ്റ്ക്കെ വാങ്ങി ബുക്കുകളൊക്കെ വാങ്ങി
വാങ്ങിയോ ആഹ് ആഹ് ആഹ് എല്ലാം പൊതിഞ്ഞൊക്കെ വെച്ചു
ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല ബുക്ക് വാങ്ങി വച്ചിട്ടുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല
ആഹ് ശരി ആഹ് ആഹ് അവധിയായിട്ട് അങ്ങ് പോയ യാത്രയൊന്നും പോയില്ലേ
എങ്ങും പോയില്ല
അഹ് ശെരി ഉം ഉം ഉം
ഉം ഇരുപ ഇനി ഇരുപത്തി മൂന്നാം തിയ്യതി ഒരു പരിവാടിണ്ട് ഇനി അതിനി പോണം
ആഹ് ഹാ ഹാ ഉം പിന്നെ വേറെ എന്ന വേറെ പരിപാടി എന്നാ പച്ചക്ക ക്കറി കൃഷിയോ അങ്ങനെന്തെങ്കിലോക്കെ ഉണ്ടോ?
ആഹ് അൽ അങ്ങനെണ്ട്
ഉണ്ട്
വഴുതനങ്ങ, മുളക്, തക്കാളി അതൊക്കെ
ആഹ് ചെയ്തിട്ടുണ്ടോ എങ്ങനെയ നിങ്ങളിത് ഏഹ് ഇത് വിത്ത് വാ കിട്ടോ നമുക്ക്
ആഹ് വിത്ത് വാങ്ങും
പിന്നെ അങ്ങ് കടകളി പോവുമ്മോ
ആഹാ ഹാ
തക്കാളി ഉണ്ടാവല്ലോ ചീഞ്ഞ തക്കാളിയക്കെ ഉണ്ടാവോല്ലോ
ആഹ് ഹാ അങ്ങനെ
കേടയതൊക്കെ പ്പാതൊക്കെ വാങ്ങിയാ അതിന്റെ കുരുക്കൾ എടുക്കും
ആഹ് ഹാ ആഹ് എന്നിട്ട് ആഹ് എന്നിട്ട് നമ്മള് വളം വല്ലോം ചെയ്യുന്നുണ്ടോ അതോ
വള ഇവടെ കോഴിണ്ട് അപ്പൊ അതിന്റെ കോഴിക്കാട്ടോ
ആഹ് ഹാ ഹാ ഐസ് ശരിയാ ഉം പിന്നെ വേറെ അല്ലാതെ നമ്മള് വേറെയൊന്നും മേടിച്ചിടുന്നില്ല അല്ലേ ചാണകപ്പൊടി എല്ലും പൊടി അങ്ങനെയൊന്നും ഇടുന്നില്ല
ഇല്ല ഓരി തണ പൊച്ചി പേരെന്ത വേസ്റ്റ് കൊണ്ടുവന്ന്
ആഹ് ഹാ ഹാ
അന്ന് അത് ഇട്ട് കൊടുത്ത്
ഇട്ട് കൊടുത്ത് ആഹ് ഹാ ഹാ പിന്നെ നമ്മുടെ വീട്ടില് ഇതൊക്കെ ഇടുവോ ഈ പച്ചക്കറിയുടെ തൊലിയും മൊട്ടയുടെ തോടും അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവോ
ആഹ് അതൊക്കെ നല്ലതല്ലേ
ആഹ് അന്ന് എങ്ങനെ ഇട്ട് കൊടുക്കന്ന് പറയുന്ന കേക്ക അതാ ചോയിച്ച ചെയ്യുവോന്ന് അങ്ങനെ ആഹ് അത് ആഹ് വെ കൃഷി ഇത് തുടങ്ങിയതേ ഉള്ളൂ അതോ ഒരുവിധ ആയോ?
ആഹ് ഇപ്പതെ മുറ്റത്തി ഇങ്ങനെ ചട്ടില് നേരത്തി നേരത്തി വച്ചേക്കനെ
ചട്ടിയിലാണോ അതോ ചാക്കിലോ അതോ
ആ ച ചട്ടില്
ആ ആ ആഹ് നല്ല വെയില ഉള്ള ത്തൊക്കെ വേണമായിരിക്കുംല്ലേ നല്ലേ നമ്മുക്ക്
മോളിലന്നപ്പാ മോളില് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റൂലേ അ അതാരണം പുറത്ത് വെച്ചേക്കാണ് ഇപ്പ
അത ശരി ആ പി നമുക്ക് കോഴിയുണ്ടോ വീട്ടിൽ കോഴിയുണ്ടോ നമുക്ക്
ആഹ കോഴിയൊക്കെണ്ട്
ആഹ കോഴി ഇത് തെകഞ്ഞ കളയോ അങ്ങനെ കുത്തിക്കളയ എല്ലാം ചെയ്യോ ശല്യംണ്ടോ
ഇല്ല അങ്ങനെ കോഴിനെങ്ങ അയച്ചിടൂല ഇാ ഭയങ്കര പട്ടിച്ചെല്ലോണേ തന്നെ കോഴിനെ അങ്ങനെ അഴിക്കൂല
വന്നോ അഴിച്ചു വിടുന്നല്ല
ആ കൂട്ടി തന്നെയുണ്ട് തിരു വലിയ കൂട്ട്ണ് ഇല്ലല്ല കൊറച്ചുള്ളൂ അപ്പൊ അവിടെ ഓടിക്കൽ ചേർന്നോടും
നടന്നോളു വലുതാ മുട്ടടാറ ആയതാണോ അതോ കുഞ്ഞാണോ?
ആ കുഞ്ഞുങ്ങളുണ്ട് എരിപ്പുണ്ട്
ആഹ് ആ ആഹ് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുമായിരിക്കുംല്ലേ മുട്ടയൊക്കെ
ആഹ
നമ്മുടെതന്നുള്ളത്
ഉം അയിനി മുട്ട തന്ന കോഴ ഒക്ക പട്ടി പിടിച്ചുണ്ടയി തീർത്ത്
ആഈ അതെങ്ങനെ അഴിച്ചു വിട്ടിട്ട് പിടിച്ചാണോ അതോ കൂട്ടീ നിന്ന് കൊഡോവോ
എല്ലാധം കൂട് പൊളിച്ച് എടു
ആഹ ആഹ ആഹ
ഇവിട കൂർക്കും മാതശന്യ ഒക്കെ ഉഡേ
ആഹഹാ ഹാ ഹാ ആ അത എല്ലായിടത്തും ഉണ്ട് എനിക്ക് എനിക്ക്വിടെ ഉണ്ടായിരുന്നു കോഴി കുറെ ഉണ്ടായിരുന്നു എല്ലാത്തിനും ഇതുപോലെ ഇത് കൂട്ടിലിട്ട് കൂട്ടി നമ്മള് കേയറ്റത്തേ ഉള്ളൂ വൈകുന്നേരം രാവിലെ ഞങ്ങാഴ പ വിടും അപ്പൊ പറമ്പിക്കൂടൊക്കെ ഇങ്ങനെ നടക്കുന്ന അപ്പം പട്ടി കുറേ ഒത്തിരി എണ്ണത്തിനെ പട്ടി പിടിച്ചുകോണ്ട് ഒന്നുംമല്ല ഇപ്പൊ
ആഹ്
നീയിപ്പം വേറെ കുറച്ച് വാങ്ങിക്കണന്ന്ച്ചിരിക്കവാ നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട കിട്ടുവായിരുന്നേ പട്ടിയട്ട് കീരിയുണ്ട്
ഉം
അങ്ങനെ
ഏയ് പേടിക്കണം ഇങ്ങോട്ട ഞങ്ങാട്ടം നല്ലതല്ലേ വീട്ടില് നാടൻ പോയിട്ടാ
ആഹഹ ആ പിന്നപ്പ ഞങ്ങക്ക് ഇപ്പം പിന്നെ ഒരു താറാവുണ്ട് താറാവുണ്ട്. നിപു
ആഹ ഇബടെ ഇപ്പട്ടെ എല്ലാവാരും കാറത്രാവാ പിന്നെ എല്ലാത്തനേ പട്ടിപടിച്ച്
അതെ അതെ ഇത് പട്ടി പിടിച്ച് കഴിഞ്ഞാ പിന്നെ നമുക്ക് പിന്നെ അങ്ങ് ഒരു മടുപ്പാവും പിന്നെ മേടിക്കാനൊരിതാവും
ഉം ജണ ഗോഹണ
ആഹ പിന്നെ
അല്ല ഓ
പിള്ളേരന്നെ ഒരാളാണോ ഓർക്കം മറ്റ് എത്ര പിള്ളേരുണ്ട്
ആവു ഒരാളെ
ആ ഹാ ഹാ ഹാ
ഉം ഒരുകുട്ടി ഉണ്ട് ഒന്നാംക്ലാസിൽ
ഒന്നിലാ ഹാ ഹാ ഹാ അതാണ് ഓർക്കാന്ന് പറഞ്ഞത് ആഹ് ആഹ്
എന്തോ
ആഹ് ഇന്നെന്നാരുന്നു ഊണിന് വല്ല സ്പെഷ്യലുണ്ടാര്ന്നോ
പൈനാപ്പിൾ കറീണ്ടാക്കി
അതെ അന്നെഷിച്ചാ
ച്ചോളു
നൗ
ഏ
ആ നകൾച്യുണ്ട്
എല്ലാ കറിം കൂട്ടിക്കോള്ളു വേറെ പ്രേ പ്രത്യേച്ച് ഉണ്ടാക്കണ്ടല്ലേ കൊച്ചിനായിട്ട് ആണോ ആഹ് ആഹ് ആഹ്
പിന്നാ പൈനാപ്പിൾ കറില്ലേ തൈരിലൊ ഴിച്ചാല്
ആ ഹ ഹാ ആഹാ ഉം പിന്നെ അയ്നാ പിന്നെ വേറങ്ങ് നിങ്ങള് പോയൊ ന്നുല്ലല്ലേ അവധിയായിട്ട് സിനിമയൊന്നും കാണാനൊന്നും പോയില്ലേ
ഇല്ല അങ്ങനൊന്നും പോവരില്ല ആ ഇല്ല്യല്ലൊ
അത് സെര്യാണ്
ഉം ഉം
നമുക്ക് കിട്ടി
എന്തുവാ
ആവട കുട്ടികളില്ലേ?
ഒണ്ട് ഒണ്ട് കുട്ടികള് രണ്ട്പേരുണ്ട് വല്ല്യ കുട്ടികളാ ഏഴിലും അഞ്ചിലും പഠിക്കുന്ന ഉം ഉം
വാങ്യോ കൂളിക്കൊള്ളത്
ആഹ് പുസ്തകം ആ പുസ്തകൊക്കെ കിട്ടുന്നേയുള്ളൂ കൊടുത്തു തൊടങ്ങിയതേ ഉള്ളു വാങ്ങാൻ പോണം ഇനി ഉം പിന്നെ എല്ലാത്തിൻ്റേം ലിസ്റ്റക്കെ തന്നിട്ടുണ്ട് ഒക്കെ വാങ്ങിക്കണം
ഉം
ഇപ്പ രണ്ടാഴ്ചയുങ്ങൂടെ അല്ലേ ഒള്ളൂ സ്കൂള് തൊറക്കാനായിട്ട്
ഉം
ഉം ആഹ് ആഹ് ഹാ പിന്നെ ആ വേറെങ്ങും പോയങ്ങുല്ല ബീച്ചിലൊന്നും പോയില്ലേ
ഇല്ലില്ല ബീച്ചിലൊന്നും പോയില്ല
ഇല്ല
ഉം
വേറെ പിന്നെ അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലേ വീട്ടിലെ പണികഴിഞ്ഞിട്ട് വേറെ എന്തേലും തയ്യലോ അങ്ങന എന്തേലൊക്ക ചെയ്യുന്നുണ്ടോ
പണി ഒന്നുല്ല
ഇല്ല ഉം ഒന്നും പഠിക്കാനൊന്നും പോന്നില്ല പി എസ് സി വല്ലോം നോക്കുന്നുണ്ടോ പി എസ് സി വല്ലോം നോക്കുന്നുണ്ടോന്ന് പി എസ് സി
ഇല്ല ഇല്ല നോക്ക്ണില്ല
ആഹ് ആ ഹ് ആഹ് പി എസ് സി ഒന്നും നോക്കുന്നില്ല
ഇല്ലാ
അത്ശരി ആഹ് ഉം
ആഹ് മോൻ്റെ കാര്യം നോക്കി ഇങ്ങനെ ഇരി
എന്നാടാ എന്നാടാ
മോന്റെ കാര്യം നോ മോന്റെ കാര്യം നോക്കി ഇങ്ങനെ ഇരിക്കാണ്
അയ്ശരി ആഹ് ആഹ് ആഹ് ഉം ഉം ആഹ് ആഹ് ഞാന് ചെറിയ രീതിയിലൊക്കെ വീട്ടീ ഇരുന്ന് പഠിച്ചുള്ള എഴുത്തൊക്കെ ഉണ്ട് അതാ ഞാൻ ചോദിച്ചതുണ്ടോന്ന് ഉം ഉം പിന്നെ തന്നാ കൊച്ച് കൊച്ചിന്റെ കൂടെ കടക്കുവാരുന്നോ അതോ അവളെ കൂടെ കടക്കണോ ഒറങ്ങണോങ്കില്
ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കെട ക്കാള്ളേ ആഹ് ഞാൻ കൂടെ കടന്നാലേ ഇയാള് ഒറങ്ങുള്ളു
ആഹ് ഹാ ഹാ ഹാ ഹാ ആഹ് അത് ശരി കൊച്ചു തന്നെ കെടന്നോളു നമ്മളെ കൂടൊന്നും കടക്കണ്ടാ
ആഹ് അവന്റെ കൂടെ കടക്കണം എന്നാലേ ഒറങ്ങോള്ളൂ
ഒറങ്ങൊള്ളലേ ആഹ് ആഹ് ആഹ് ഉം അത് ശരി ആഹ് ആഹ് ആഹ് മോനാ
ഉം ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ഉം ഇന്നത്തെ ജോലികളല്ലാം കഴിഞ്ഞു എല്ലാം തീർത്തു ലേ
ആഹ് പെര തൊടക്കാൻ കെടക്കാണ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഉം പിന്ന ആഹ് ഇനിയിപ്പ എന്നാ പരിപാടി വേറെ
എനീ ഈച്ചും പത്തിലും നാലാം തീയതി ഒരു പരിപാടിണ്ടേ അതിനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കായിരുന്നു
അത്ശരിയാ ആഹ് ആഹ് അതെവിട
അത് ഞാൻ വിളിക്കിയാട്ടോ അത് ഒരാള്
ആഹ്
ഞാൻ വിളിക്കാട്ടാ
ആഹ്
അത് ശരി